എല
സുഖല്ലേ
സുഖണ
എവിടെ വീട്ടിലാ
ആഹ് ഞാൻ വീട്ടില്ല
ഓഹ് എന്താ പണി
ഉം ഉം ഒന്നുല്ല.
മൂ ഫോണി കളിക്കാവുലേ.
ആഹ്
ആ വേറെന്ത് പണ്യാടീ ഇങ്ങക്ക്
ഇപയ്ന് പെന്ത പണി.
അതെ എല്ലാ എല്ലാർക്കും അതെന്നെ ല്ലെ പണി.
അതെ
ഉം ഫോണ് ഫോ ഫോണിന്റെ അഡിക്ഷനാണ് ഇപ്പെല്ലാർക്കും. ചെറിയ കുട്ട്യാള് മുതല്
അതെ ഇവിടേ ഇണ്ട് മൂന്നെണ്ണം ഏത് നേര്വം
ആഹ് ആഹ് ഇബടിണ്ട്. ഫുഡ്ഡയിക്കണെങ്കി എഹ് പോല് ഫോണ് വാണം.
അതെ ഇവെടെ ചേച്ചീന്റെ ച മൂത്ത കുട്ടി ബാത്റൂമിക്ക് വരെ ഫോണ് കൊണ്ടു പോവും.
അതാ പറ്ഞ്ഞെ. ഫോണ് ഇല്ലാതെപ്പോ ചെറിയ കുട്ട്യേൾക്ക് പോലും പറ്റൂല. ഓല്ക്ക് ഭക്ഷണം കഴിക്കണെങ്കി ഫോൺ വാണം. എന്ത് ഇപ്പ സ്കൂള് പോണെങ്കിൽ പോലും അതിന് മുമ്പ് ഗെയിം കളിച്ചിട്ടേക്ക് പോകൂ
ആതെ
അങ്ങനെ അങ്ങനെ ഒക്കെ കുട്ട്യേള്. ഇപ്പ ടി വി ഒന്നും ഒരു വീട്ടിൽ ആവശ്യല്ല. ആദ്യട്ട ടി വി കാർട്ടൂൺ ഒക്കെ കാണ. ആരും കാണൂല്ല വണ്ടി നമ്മളെ ച്ചെറ്യേ കുട്ടായപ്ളേനി അതൊക്കെ. ഇപ്പ അങ്ങൻത്തൊന്നും ഇല്ലന്നെ ടി വി ടി വി ഒന്നും ആർക്കും വാണ്ടല്ല എല്ലം ഫോണില് ഇണ്ടായോണ്ട്. യൂട്യൂബ് തൊറ്ക്ക ചെറിയ കുട്ട്യേളെ വരെ എല്ലാ എല്ലാരും. ആഹ് വയസായ ആൾക്കാരും. ആണ് ചെറ്യേ കുട്ടികളെ മുതല് വയസ്സായ ആൾക്കാര് വരെ ഇപ്പം ഫോണിലാ എല്ലാർക്കും ഇപ്പ ടച്ച് ഫോണാ. സ്വിച്ച് ഫോണ് ഒന്നും ഇപ്പ ഇല്യന്നെ എല്ലാർക്കും ടച്ച് ഫോണാ ഏഹ് ഫോൺന്റെ ഐ ഇതത്ത്രിം കൂടിണ്. മറ്റെ ഓൺലൈൻ ക്ലാസ് വന്ന അന്ന് മുതലാണ് കുട്ട്യേള് അത്ത്രീം ഫോണ്മക്ക് ഇങ്ങനെ ഭയങ്കര ഇതായത്. ഇപ്പ ഫോൺ ഇല്ലാതെ ആർക്കും പറ്റൂല.
അതെ
അപ്പെ കുട്ട്യാളെ പറ്യണ്ട. നമ്മളായാലും അങ്ങൻതന്നെ ആണ്. പക്ഷെ ഫോണിന്റെ ഉപയോഗം ന്നാല് ഫോൺ ഇല്ലാതെക്കാനും പറ്റൂല. അതിന് പല ആവശ്യങ്ങൾക്കും
കയ്ന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിലോ ഹൗ പറയും വാണ്ട പിന്നെ അങ്ങട്ട്
ഫോൺ ഫോണിന്റെ ഉപയോഗം. ഫോണ് ഇല്ലാതെ പറ്റൂല്ല. കാര്ണം ഇന്നത്തെ കാലത്ത് നമു എന്തിനും പഠിക്കാനാണെങ്കി നോട്ട് വരെ നമ്മൾതൊക്കെ ഫോണില.
ആഹ് ഒരു വശത്ത്ഫോൺ നല്ലതിനാണ്. ന്ന ഒരു വശത്ത് ഫോണ് മോശാണ്.
അതാ പറ്ഞ്ഞേ. ഫോണ് ഇല്ലാതെക്കാനും പറ്റൂല. മൊത്തത്തില് ഫോണ് ഒഴിവാക്ക അത്. നമുക്ക് കയ്യൂല്ല. കാര്ണം എല്ലാ ഇപ്പത്തെ എല്ലാ ഡീറ്റേൽസും കാര്യങ്ങളൊക്കെ ഫോണില. ഫോണില്ലാതക്കാൻ പറ്റൂല പക്ഷെ ഈ ഫോണോണ്ട് നല്ല ഉപയോഗങ്ങളുണ്ട്. അതേപോലെ ചീത്ത വശങ്ങളുണ്ട്. ഉം ഇങ്ങനെ ഫോണ് ഇങ്ങനെ വെറുതെ ഇരിക്കാണെങ്കിലും നമ്മള് ഫോണ് നോക്കും. പിന്നെ എങ്ങനെ ഇത് റീൽസ് ഫോളോ ചെയ്യാ അങ്ങനെ ങ്ങനെ അങ്ങനെ ഫുൾ അഡിക്റ്റ് ആവാണ്
അതെ
ഉം
എന്നിട്ട്
എന്നിട്ടാ എന്താ
ഇപ്പൊ എന്താ പറയാ ഈ കണ്ണട ഷോപ്പൊക്കെ നല്ല ഇതുള്ള കച്ചോടള്ള സമയാ ഫോണും നോക്കി നോക്കി കുട്ട്യാക്കൊക്കെ കണ്ണട വെക്കേണ്ട അവ
സത്യം ഈ മൈഗ്രീനൊക്കെ ഇങ്ങനെക്കെ തന്നെ വര്ന്നത്
ആഹ് എത്രങ്ങാനു അസുഖങ്ങളുണ്ടങ്ങനെ തലവേദന അത് ഇത് പക്ഷെ ഫോൺ ഇല്ലാതെക്കാനുംപറ്റില്ല ഇപ്പ പറഞ്ഞാല് കുട്ട്യാളെചെറിയ കുട്ട്യാളെ സ്കൂൾ പോവ്ണ്ട്ന്നാലും ഫോണിക്ക് ഹോംവർക്കോക്കെ വിട
അതെ
ഇപ്പ ഈ ഓൺലൈൻ ക്ലാസ്ന് ശേഷാണ് അങ്ങനെ തൊടങ്ങിയത് എന്തുണ്ടേലും ഫോണിക്ക് ഫോണിലറിയിക്കാ പണ്ടൊന്നും അങ്ങനെ നമ്മള് പഠിച്ചന്നൊന്നും അങ്ങനെന്നല്ലല്ലോ ഇപ്പളല്ലെ അപ്പ അങ്ങനെയൊക്കെ വന്ന് പക്ഷേ അതോണ്ട് ഫോണ് ഇല്ലാതെക്കാനും പറ്റില്ല ഇപ്പോ ഒര് വീട്ടിൽ ഒരാക്കെങ്കിലും ഫോണ് ഇല്ലാതെക് ക്കാനും പറ്റൂല
അതെ
ഉം ഫോണിന്റെ ഉപയോഗം നല്ലതുംഉണ്ട് ചീത്തതുണ്ട് പക്ഷെ ഫോണ് കൊറേ നല്ലേന്ണ്ട് നമ്മളെ കൊറെ എന്താ പറയാ കൈ ഏ ക്രിയേറ്റിവിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനൊക്കെ പറ്റു ഫോണ് യൂട്യൂബ് ഉണ്ടായ നമുക്ക് എന്തുംനോക്കാ അറിയാത്ത പലത് പഠിക്കാനൊക്കെ പറ്റും പക്ഷെ അതേപോലെ പല തെറ്റുകളിലേക്ക് ഫോണ് കൊണ്ട് പോവുംചെയ്യും കുട്ടികളെക്കെ
അതെ വഴിതെറ്റിക്കാനുള്ളൊരു സൂത്രാണത്
ഉം ഇപ്പന്താ ഞാ കുട്ടികക്കൊന്നും മറ്റ്സാധാ മുറ്റത്തിറങ്ങിയുള്ള കളിയൊന്നും അറിയൂല
എല്ലാരും ഫോണില് ഗെയിമ് ഉള്ളതൊണ്ടെ ഇനിയിപ്പോ എല്ലാരും ഒരു ഇൻസ്റ്റഗ്രാമങ്ങട്ട് തൊടങ്ങും അയില് റീൽസ് സ്ക്രോള്യ്യാതന്നെ ല്ലെ എല്ലാർക്കും പണി
ഉം ഒരു റീൽസ് കണ്ട പിന്നെ പിന്നെ മ്മള് നമ്മളായാലും അങ്ങനെ തന്നെ ഒന്ന് കണ്ട പിന്നെ അങ്ങനെ കണ്ടോണ്ട് നിക്കൂല്ലേ
അതെ
അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതായി മാറും പിന്നെ പിന്നെ അതൊരു ശീലായി അങ്ങനെ തുടരും ഇപ്പൊ മുറ്റത്തിറങ്ങി കളിയൊന്നുവില്ല കുട്ടികള് മറ്റേ സൈ ക്കള് അത് ഇത് ടി വി ഇപ്പൊ ആർക്കും ഒന്നും വേണ്ട കളിപ്പാട്ട ഒന്നും ഇല്ലിപ്പോ ഒരു ഫോണ് അതന്നെ ഉള്ളു
അതെ
ഉം
വല്യോരാണെങ്കിലും കുട്ട്യാളെ കൂടെ ഒന്നിരിക്കാന് ഓലിക്കും സമ
ആഹ് അവൽക്കും സമയല്ലാ ആഹ് അതന്നെ ഉം വയസ്സായ ആൾക്കാർക്ക് വരെ പണ്ടൊക്കെ പറഞ്ഞാല് ഇമ്മമ്മമാർക്കൊക്കെ സ്വിച്ച് ഫോണാക്കാരം ഇപ്പതുവല്ലാ ഓൽക്കും ടച്ച് ഫോണാ ഓൽക്കും ഓലതായിട്ടുള്ള കാര്യങ്ങൾ ഉം അതെ പറഞ്ഞെ അതാ പറഞ്ഞെ ച്ചെ ഒന്ന് കയ്യെട്ടിയാ കഴിഞ്ഞില്ലേ എന്തെങ്കിലൊക്കെ ആയിക്കഴിഞ്ഞാലും പേടിയാണെ
അതെ
ഉം പ്പോ ഫോണിന്റെ ഉപയോഗത്തിനെ പറ്റീട്ട് പുതിയ സിനിമ ഒക്കെ എറങ്ങില്ലേ പാട്രിയോട്ട് പർഞ്ഞിട്ട്ള്ളേ
ഉം ഉം
ഉം അതെ ഞമ്മക്ക് കോളേജിന്നൊക്കെ അത് കാണിച്ചൊക്കെ തന്നീനി ഫോണിന്റെ യൂസേജിനെപ്പറ്റി പക്ഷേ അത്പ്പ അത് കണ്ട് വിചാരിച്ച് ഇപ്പ അരും ഫോണ് ഉപയോഗിക്കാണ്ട്ക്കൊന്നും ഇല്ലല്ലോ
ശ്രദ്ധിക്കായിരിക്കും ചെലേരൊക്കെ
ആഹ് ശ്രദ്ധിക്കും ഉപയോഗിക്കാതെക്കാന്ന് പറയുന്നപ്പ ആർക്കും കയ്യൂലല്ലോ
അല്ല അത് പോസിബിൾ ആയിട്ട്ള്ള കാര്യല്ലല്ലോ അയിന് കാരണം ഇപ്പൊ ഒരു ദിവസ് തൊടങ്ങണെന്നെ ഫോണിലാ
ഫോണിലാ ആഹ് ഫോണില്ലാതെ പറ്റൂല്ലാ ഇന്നാ ഫോണെന്നെ നമ്മളെ നാശാക്കും ചെയ്യും ഈ ഫോണ് ഇണ്ടായതോണ്ട് ഞമ്മക്ക് ഞമ്മക്ക് ചെയ്യാൻ പറ്റ് റ്റ്ണ പല കാര്യങ്ങളും ഇപ്പ ചെയ്യാൻ പറ്റ്ണില്ലാ പണ്ട് ചെയ്തീന പല കാര്യങ്ങളും ചെയ്യാപ്പ മടിയാ ഉം ഫോണും കൊണ്ട് അങ്ങനെ ഇരിക്കും പിന്നെ അങ്ങനെ ഇരിക്കും അതുകൊണ്ട് പല പ എന്ത് പണിയെടുക്കാണേലും ഇപ്പൊരു മടിയാ വേ ഒന്ന് വേഗൊന്ന് എല്ലാ പണിയും കഴിഞ്ഞ് ഫോ എടുത്താ മതി അങ്ങനെയാവും
ആ
ഫുഡ് ഏഹ് ഭക്ഷണം കഴിക്കണെങ്കില് ഫോൺ വാണം കുട്ടിയേക്ക്ന്നല്ലാ ഞമ്മുക്കും വാണം അങ്ങനെ പണ്ടൊക്കെ ടി വിയേനി ഇപ്പ ടിവിയും വേണ്ടാ ആര്ക്കും
അതെ
ഫോണ് മതി ഉം ഇന്നിട്ട് അവിടെ കുട്ട്യാളെക്കെ ഇണ്ടോ?
ഇല്ലാ എല്ലാരും സ്കൂള് പോയി
ഉം ഇനിപ്പം സ്കൂള് വിട്ട് വന്നാല് ഫോണുമ്മെത്തന്നെ ല്ലേ അതെ ഇവിടെ അങ്ങൻതെന്നെ ഇനി ചായ സ്കൂള് വിട്ട് വന്നാ കുളിക്കാനും കൂടി നേരെണ്ടാവൂല്ലാ ഫസ്റ്റ് ഫോണാക്കാരം എട്ക്കാ ഉം ഇന്നിട്ടാ കുളിം ചായ കുടിക്കലൊക്കെ ചായ കുടിക്കുമ്പളും ഫോൺ മാണം എപ്പളും ഫോമാണം രാത്രി ഒറങ്ങോളം ഫോമ്മെതെന്നെയാ ഏഴ്താന്ണ്ട് അത്ണ്ട് ക്ലാസ്സ്ണ്ട് മറ്റേത്ണ്ട് പർഞ്ഞിട്ട് ഫോൺലെന്നെ
എന്താപ്പ ചെയ്യാ
ഉം ഫോൺ കൊടുക്കാതെക്കാനും പറ്റില്ലാ കാരണം എഴ്‌താള്ള നോട്ടും കാര്യങ്ങളൊക്കെ കുട്ട്യാ ടീച്ചർമ്മാരയ്ക്ക്‌ വിട്ണോണ കൊണ്ട് ഫോൺ കൊടുക്കും വാണം പക്ഷെ ഈ യമ്മള് എഴ്‌താൻ
കുട്ട്യാളെ കെ
ആഹ് ആഹ്പ്പടുത്ത് ആത്മഹത്യ ആ ആത്മഹത്യയ്തിലേരു കുട്ടി പ്പടുത്ത് അതാ പർഞ്ഞേ കുട്ട്യാക്കൊക്കെ അത്രേള്ളൂ എന്താ പറയാ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും അഡിക്റ്റ് ആയിന്നാണയ്ന്റെ ഇത്
അതെ
ഫോൺ പർഞ്ഞ അത്രയും വലിയതാക്കി എടുത്തോണ്ടാണല്ലോ ഫോൺ കൊടുക്കാത നിന്നപ്പോത്തിന് ആത്മഹത്യയ്യാ സ്വ ജീവനാ കളയ്ണെന്നില്ല ആ ഒരു ബോധോന്നുല്ല ശത് പേട്ച്ചിട്ട് ഇപ്പ അങ്ങ അങ്ങൻത്തെ ഓരോരോ ന്യൂസ് കേക്കുമ്പോ പേടിച്ചിട്ട് മറ്റേ ബാക്കിയുള്ള രക്ഷിതാക്കൾ എന്തെയ്യും ഫോൺ കൊടുക്കും കാരണം ഇഞ്ഞി ഇന്റെ കുട്ടി അങ്ങനെ ചെയ്യോന്നുള്ള പേടിണ്ടാവും
ഉം അയ്നൊക്കാദ്യെ ശ്രദ്ധിക്കണം നമ്മള് മക്കളെ കൂടിരിക്യാ ആഹ് നമ്മളമ്മളെ ത് തീരാൻ വേണ്ടി ക്കണ് കൊട്ത്താണ്ടോലങ്ങട്ട് ഒരു ഭാഗത്തിരുത്തും
ഇര്ത്തും അയന്നെ പണി തീരാൻ വേണ്ടിട്ട് ചെറിയ മക്കൾക്കൊക്കെ ഓല് കര്യാതക്കാൻ വാണ്ടി ഫോൺ കൊടുത്തിട്ടിരിക്കും പക്ഷെ ഓലെന്താ ചെയ്യണന്നോ എന്താ അയ്ല് കാണ്ണത് നൊന്നും നമ്മക്ക് അറിയൂല്ല
അതെ
അ അതാള്ളത് അയ്ന് വാണ്ടി ചെറിയ മക്കൾക്കന്നെ നല്ല നല്ല യൂട്യൂബിലൊക്കെ വേം പഠിക്കാള്ളതും അതൂതൊക്കെണ്ട് പക്ഷെ അങ്ങനിം നല്ല ഉപയോഗങ്ങള്ണ്ട് ഫോണിനെ കൊണ്ട് പക്ഷെ അല്ലാത്ത വേണ്ടാത്തതുംണ്ട്
അതെ
ഉം അതൊക്കെയാണ് പ്രശ്നം നല്ല എല്ലാത്തിനും നല്ലതും ചീത്തതും ഉണ്ട് ഫോണിന് പ്രത്യേകിച്ചുണ്ട് പക്ഷേ ഈ ഫോണ് കാരണം കൊറെ കൊറെ ആൾക്കാര് രക്ഷപ്പെട്ട്ക്ക്‌ണ് ഫിനാൻഷ്യലി ആവട്ടെ എങ്ങനെയായാലും ബട്ട് എന്താ പിന്ന ഫോണിന്റെ യൂസേജ് കൂടി കഴിഞ്ഞാല് നമ്മളെ ബോഡിക്കും പ്രശ്നാണ് അങ്ങനെയൊക്കെയാണ് ഉം അ പ്പൊ കുട്ട്യാള് വന്നാ ഫോണിലേക്കാരം
അതെ വല്യോരും കുട്ട്യാളും എല്ലരും കണക്കാ
ആഹ് എല്ലാരും കണക്കെന്നേണ് സ്കൂളക്ക് പോയതല്ലേ ഇപ്പോ സ്കൂൾ വിട്ട് വന്നാ ഫോൺ ഫസ്റ്റ് ഫോൺ ആക്കാൻ വരും ക്കാ ബാഗൊന്നൂരിടാനും കൂടി നേരണ്ടാവൂല കിട്ടെ
ഹ ഹ
ആഹ് ഉം പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിട്ടന്നാ പിന്നെ വേം മണ്ടലേനി കൾച്ചാന് ഇപ്പൊ കൾച്ച കളിയൊന്നുല്ല കുട്ട്യാക്ക് ഫോണിൽ ഗെയിമ് കളി യൂട്യൂബ് ഓരോ വ്ളോഗ് ഇങ്ങനെ ഓരോ ഇപ്പോ യു ട്യുബൊക്കെ കണ്ട് കണ്ട് അങ്ങനെ ഒ ബ്ലോഗേഴ്സിനൊക്കെ പോലെ ആവാൻ ഇമിറ്റേറ്റെയ്യാ അതൊക്കെപ്പൊ കുട്ടികള പരിപാടി ഏതായാലും വേറെന്താന്നട്ട്
വേറേ ആഹ് ന്നായ്കോട്ടെ
ആഹ് ന്ന ശരി